ഹലോ കേൾക്കുന്നുണ്ടോ? ഒരു മിനി കട്ട അൻ ബ്ലൂടൂത്ത്ന്ന് കാണററ്ആക കേട്ടോ ഫോണിന്റെ ചെറിയൊ
ഓ ഓക്കെ ഓക്കേ
ഹലോ?
ഹലോ കേൾക്കുന്നുണ്ട് ട്ടോ.
ആ കേട്ടുന്നുണ്ട് എന്താ വർത്താനം ഒക്കെ.
സുഖാണ് അൽഹംദുലില്ലാ കുഴപ്പമില്ല.
എന്താ ഫുഡ്ക്കെ
ആഹ ഫുഡ് ഒക്കെ കഴിച്ച് കിട്ക്കകണ് മക്കളൊക്കെ സ്കൂൾ
ഹെ
മക്കളൊക്കെ സ്കൂൾ ഇട്ട് വന്നാല് ഓർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. ഉ ആഹ ഞാ തക്കിലാണ്.
അതെ
ഉം നിങ്ങൾക്കോ
പിന്നെന്താ ഏ
ഇനാ എന്ത ഫുഡ് എന്തായിരുന്നു.
ഫുഡ് ഇന്ന് എന്താ ചിക്കൻ കറി നെയ്യ് ച്ചോറും.
ഓ
ഇപ്പ കഴിച്ച് എണീക്കുന്നുള്ളൂ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒന് ഉറങ്ങി പിന്നെ.
ആ
ഉം
മക്കളെ സ്കൂള്ട് ന്നാലും ഞാൻതന്നെ ഒല് കഴിക്കാ
ആഹ് ഞാനല്ല ഞാന് എനിക്ക മക്കളൊന്നും ആായിട്ടില്ല.
ഇലല്ലേ?
ഉം അപ്പ ഞാന്. എടുത്തിട്ത്തിന്ന ഏ
ആഹ
ഉം ന്ത കടക്കാണോ ങ്ങള്
ആ കെടക്കായിരുന്നു മോ മോളെ ഒറക്കിയിട്ടേ കൊടക്കായിരുന്നു
സൗണ്ട് ചെറിയോര് ങ്ങള് ചെറുതായിട്ടല്ലേ പറയുന്നത് സൗണ്ട്
ഫാൻന്റെ സൗണ്ട ഉണ്ടേ ഭയങ്കര
അതെ ആ ഞാൻ വിചാരിച്ച എന്താറ എന്റെ ഫോണിന്റെ കംപ്ലൈന്റ്ണ് സൗണ്ട് ചെറതായിട്ട്െ ൽപ്പിന്റെ ഫോൺ അങ്ങനെ ഉണ്ടാവും
ആ
സൗണ്ട്ങ്ങനെ കൊറയുന്ന പോലെണ്ട് അപ്പൊ ഞാൻ വിജിരിച്ച് ന്റെ ഫോൺന്റെ കംപ്ലയിന്റയിക്കാരം ന്നിട്ട് ഞാൻ റൂമക്ക് വന്ന്ക്കാ സംസാരി രിക്കാന്
ആ നിങ്ങളെ മാരേജ് കഴിഞ്ഞതാണോ
അതെ അതെ കൈഞ്ഞതാ
ഏ എന്നിട്ട് ഇക്കവിടെള്ളതാണോ ഇക്കനാട്ടിലുണ്ടോ
ആ ണ്ടേയ് ഇവിടെന്നണ്ട് നാട്ടിലന്നെണ്ട് നാട്ടിലുണ്ട് ഇവടീണ്ട് ഒക്കെണ്ട്
ഏ
ഉം
പിന്നെ എന്തേ അവിടെ കാലാവസ്ഥൊക്കെ എങ്ങനെണ്ട്
ഇവിടെ ഇപ്പം മഴയാണ് ഇപ്പതുവരേ നല്ല അത്യാവശ്യം കൊഴപ്പല്ലാത്ത വെയിലുണ്ടായിനിന്ന്
ആ
മുതല്
ആ ആ
ആ ഇപ്പം മയ പെയ്യുന്നുണ്ട്
ആ ഇവിടിം അങ്ങനെ തന്നെ മഴ ഇപ്പൊ പെയ്യ്ണുള്ളു ഇതുവരെ വെയിലായിരുന്നു
അതേലേ
ആ ആ അപ്പൊ നമ്മളെ ഡ്രസ്സാളൊക്കെ കൊർച്ചൊ പൊണങ്ങും പിനോ മഴ പെയ്യരാവുമ്പോൾ പിന്നെ പിന്നെങ്ങാട്ട് പിന്നെയും ഒരു കണ ക്കിടപ്പുണ്ടാവും ഒക്കെ ചെയ്യും
അതെ അതെ പച്ച ഉം മഴണ്ട് പൊർത്ത് ഒർങ്ങാൻ നല്ല സുഖണ്ട് ഇല്ലാ ബടെ കാസർഗോടൊക്കെ സ്കൂളിനവതിയാല്ലേ ഇന്ന്
ആ ആ ഇവിടെ ഇവിടെ മലപ്പുറത്തില്ലല്ലേ ഇവിടെ സ്കൂളൊക്കെണ്ട്
ബടീണ്ട് അല്ല മക്ക കാസർഗോട് നല്ല മഴായിട്ടയ്ക്കാരം ബടെ പിന്നെ ഇന്നലിം മിഞ്ഞാന്നും നല്ല മഴ പെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുകളറിയാനൊന്നുല്ല
പിന്നെ എന്ത ങ്ങളിന്ന് സ്പെഷ്യലുണ്ടാക്കി അല്ല ഏ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മത്തിമുളകിട്ടത് മത്തി
ആ
വെറും ചോറുംലേ
ആ വെറും ചോറ് പിന്നെ വെള്ളിയാഴ്ച മാത്രല്ലേ ങ്ങള് വെള്ളിയാഴ്ച്ച മാത്രേ ഞങ്ങള് എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ ബിരിയാണി ആയിട്ടോ നെയ്ച്ചോറോ എന്തെങ്കിലും ഒക്കെ ങ്ങനെണ്ടാ
സ്പെഷല് വെള്ളിയാഴ്ച്ചലേ
ആ സ്പെഷല് വെള്ളിയാഴ്ച്ച
ആഹാ പിന്നെ അതല്ല മത്തിക്ക് ഇപ്പ നല്ല മത്തിയാണ്
ആ നല്ല മത്തിയാണ് നല്ല രസള്ള മത്തിയാണ്
നല്ല രസണ്ട് പന്നീൻണ്ടല്ലോ
ആ പനീനൊക്കെ ഇണ്ട് നല്ല രസാണ്
അതെ അതെ വെലീല്ല
ഹേ ഹേ ഇല്ല വലയില്ല പക്ഷെ ബാക്കിയ്ള്ളതിന് ബാ ബാക്കിള്ള മീന് നല്ല വെലേണ്
നല്ല വെലേണ് ആ അയ്ലയ്ന് കോർഞ്ഞോളായിരിക്കും കാരണം ഇ ട്രോളിങ്ങോക്കെ വെര്ല്ലേ
ആ ട്രോളിങ്ങ് വെര്ല്ലേ ഈ മഴ മഴ ആയതൊണ്ടേ
അതെ
ആ അപ്പൊ ഇപ്പ ഞങ്ങളോട്ക്കൊക്കെ ആദ്യം ഇങ്ങനെ മീൻകാരൊക്കെ വന്നിരുന്നു ഇപ്പം അങ്ങനെ മീൻകാരൊന്നും വെര്ന്നില്ല മേല വെല കൂടുതലായതൊണ്ട്
ചിക്കനോക്കെ നല്ല വെലഴാല്ലേ
ആ ചിക്കന് വെല കോറവാണ് ഇല്ല അങ്ങനെ എറങ്ങുല്ല
അങ്ങനെ ശീലയി പോയി എന്താ ചെയ്യാ ല്ലേ
ആ അതെ
പണ്ടൊക്കെ മ്മള് അതൊന്നും ഇല്ലാതെ കഴിച്ചിനി പക്ഷെ ഇപ്പ നമ്മള് ഇപ്പൊ നമുക്ക്‌തില്ലാതെ പറ്റാതെ ഒരവസ്ഥയായി
ആ ആ
പിന്നെ എന്താ ടൂറൊക്കെ പോവലുണ്ടോ? ഹസ്ബന്റ് നാട്ടിലില്ലേ?
ഇല്ല ഇവിടെ നാട്ടില് ഇല്ല ഇവിടെ വിദേശത്ത
വിദേശത്ത് ഗൽഫ്‌ലാ
ആ ഗൾഫ്‌ല് അല്ലാ ദു
പോയിട്ട്ണ്ടോ നിങ്ങള് ഗൾഫ്‌ക്കൊക്കെ കൊണ്ടോയോ ഹസ്ബന്റ്
അ
പോണ്ടേ
ഉം ഇൻഷാ അള്ളാ
പോഴാ ഒരു ഹുംമ്റയോക്കെ ചെയ്ത് പോരല്ലേ
ആ പോയിട്ട് നല്ല പോലെഴാവട്ടെ അതേ മായ്രി പോവാൻ പറ്റോ ഇക്ക നല്ലപോലെ പോയിട്ട് നല്ലപോലെ സെറ്റ്ല് ആവട്ടെ എന്നാലേ ഒള്ളു
അതെ അതെ കഴിച്ചിലാവട്ടെ എന്നാലന്നെ ഇതാവു
ആ ഞമ്മക്കന്നാ പോവാലോ ഏ
എന്ത് ജോലിക്കാ പോയത് അറിയോ?
അവര് അവിടെ വെയർ മാർക്കറ്റിനുള്ളതാണ് ഓ അവിയർ മാർക്കറ്റ് ഇല്ലേ ദുബായില്
അവ്ര് മാർക്കറ്റ്ന്ന് പർഞാല് ഓ അതെ അതെല്ലെ ഓ ഇവട്ന്ന് എറക്കുബം കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങള് ഇട്ത്ത്ക്ണ അങ്ങനത്തെ പണിയാണോ
ആ അതെ കയറ്റുമതി ചെയ്യാം സ്റ്റോക്ക് ഉള്ളതാ ഒക്കെ ചെയ്യാണ്
ആ
അങ്ങൻത്തെക്കോരു ജോലിഴാണ് മാഷാ അള്ളാ കൊഴപ്പൊന്നുല്ല ഏ
വ്ടെ ഗുണ്ടൽപേട്ടില്
വണ്ടീല് പോലാ
എല്ലാ ആ കുണ്ടൽപേട്ടയില് ബേക്കറിന്റെ സെയിൽസ് ഒക്കേയിട്ട് വണ്ടീല് പോക്കേയിരുന്നു
അ
അപ്പൊ ഹസ്ബന്റ് ഇപ്പോ പോയിട്ട് ഇപ്പ എത്രായിന്ന്ട്ട്
പോയിട്ടിപ്പോ അഞ് ആറു മാസായി
ഇങ്ങനെ ഒരു വർഷോ ആ രണ്ട് വർഷോ എങ്ങനെ കേറാൻ പറ്റ
ഓരി‌ക്കിനീപ്പോ ഒന്നര വർഷം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൊള്ളു
ഒന്നര വർഷം
അവിടെ രണ്ട് വർഷാണ് പക്ഷെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് വ രാന്ന് പറഞ്ഞ്
ഒരു കൊല്ലത്തില് വരാൻ പറ്റി രണ്ടു മാസത്തി ലീവൊക്കെ കിട്ടികഴിഞ്ഞാല്
ആ
ഇല്ലേ
ആ അവർക്ക് അവിടെ രണ്ട് വർഷാണ് അവ ഏഹ് അവിടെ എല്ലാരും അപ്പ അയില്
രണ്ട് വർഷത്തിനല്ലേ പോവാ
ആ രണ്ട് വർഷത്തിനന്നേ പോവേണ്ടത് അപ്പൊ ഓ ഓര് പറഞ്ഞു ഒന്നര വർ ഷാവട്ടെ
അതെ അതെ അല്ലെങ്കി പിന്നെ നമ്മുക്ക് അതിന് മാത്രം നല്ലിങ്ങനെ ക്വാളിഫിക്കേഷനൊക്കെ ഇള്ള അങ്ങെനത്തെ ആണെങ്കിൽ നമുക്ക് ഓഫീസ് ജോബൊക്കെ ആണെങ്കിലേ
ആ
ലീവ് എടുക്കാം അങ്ങനെയല്ല ഓൽക്കുണ്ടാവല്ലോ ഓരോ ലീവ് പറഞ്ഞ അങ്ങനെ പത്ത് ദിവസം അങ്ങനൊക്കെ പോരുന്നവരുണ്ടല്ലോ
ഇതങ്ങനെയല്ല ഇത് ഓഫീസ് വർക്കല്ലല്ലോ ഇത് സെയിൽസ് ആയിട്ടല്ലേ ഇത് സെയിൽസ് ആയിട്ടും പിന്നേ സ്റ്റോക്ക് ആയിട്ടും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നല്ലോ
അതെ അതെ
അപ്പൊ അവർക്ക് വല്ലാതെ ഏഹ് അപ്പൊ ഇത്ര വർഷം കഴിഞ്ഞിട്ടൊക്കെ വരാനൊക്കെ പറ്റുള്ളൂ
ഉം ഉ ഇന്ഷാ അല്ലാഹ് ഒക്കെ റെഡി ആവട്ടെ.
റെഡി ആവട്ടെ ആമീൻ
ഉം പിന്നെന്താ പിന്നെ എന്താ വീട്ടിലാരക്കെ ഇള്ളെ? എന്താ പഠിച്ചേന്ന് പറഞ്ഞെ ജോലി എന്തേലും ചെയ്യന്നുണ്ടോ?
ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ടി. ടി. സി വരെ പോയി പിന്നെ കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ ആയി പിന്നെ ഒന്നുമല്ല ഏഹ് നിങ്ങെളെന്താ വർക്ക് ചെയ്യുന്നുണ്ടോ
ഞാനോ ഇല്ല ഞാനതേ പോലെന്നെ പ്ലസ് ടു കഴിഞ്ഞട്ട് കല്യാണം കഴിഞ്ഞ്
ആ
പിന്നാ ഒന്നും പോയില്ല
ഏഹ്
എന്ത് ചെയ്യും വിധി. അല്ല വിധിയല്ല ഞമ്മക്ക് അല്ല പഠ ക്കാൻ ഭയങ്കര ഇഷ്ട്ടേനിട്ടോ പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മളീ പഠിക്കണ ടൈമിലങ്ങട് പഠിക്കണം. പിന്നെ നമ്മൾ ഫ്ലോ അങ്ങട് വിട്ട്കഴിയുമ്പോൾ ന മുക്ക് നോക്കാനേ അത് തോന്നില്ല.
ആ
പഠിക്കണം എന്നൊള്ള ഒരു നേഴ്സാകണം ഒന്നാമതന്നെ ബയോളജി എന്നണ് കാര്യങ്ങള് ഭയങ്കര ഇഷ്ട്ടേയിരുന്നു ഡോക്ടേഴ്‌സിന്റെ കാര്യങ്ങള് അങ്ങനത്തെ ഭയങ്കര ഇഷ്ട്ടേയിരുന്നു
ആ വായിക്കോ നിങ്ങളക്കെ പത്രം മനോരമ ഇങ്ങനെയൊക്കെ വായിക്കോ
വായിച്ചാാന ഇഷ്ടന്ന ഇില്ലെങ്കിലും സ്കൂൾത്ത സ്കൂൾത്ത ബുക്ക് വായിച്ചാ ഇഷ്ടമാണ്
ഹ് മ്
അപ്പൊ പത്താം ക്ലാസ്സ്‌ അത്യാവശ്യം നല്ല മാർക്കുണ്ട് എല്ലാം ഉണ്ടായത്േച്ചാണ്
ആഹ് ഇനിക്കുണ്ടായിരുന്നു പത്താം ക്ലാസ് നല്ല മാർക്കക്ക ഇണ്ടായിരുന്നു ഉം
പിന്നുമ്മാക്ക് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു ബേജാറ്
ആഹ എല്ലാരുമ്മാരെ അവസ്ഥ അങ്ങനെ ആണ്
അതാണ് അപ്പൊ ഞ നിന്റെ ഉമമാക്ക് ടെൻഷൻ നിന്റെ കുട്ടി വെൽപ്പല്ല ന്റെ കുട്ടി അതില്ല അതില്ല എന്നുള്ള ടാൻഷൻ ആഹ അയിട്ട് വിണ്ട് ഞാനരാടി ഉ ഭയങ്കര മല എടുക്ക അ നമ്മള് കഡലന്റെ മമ്മക്കള അത്യാശം പ്രായാണ് ചെയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചു
ആ എല്ലാരുംമാര അവസ്ഥ ങ്ങൻ തന്നെ
എല്ലാരും മര അവസ്ഥാന പിന്നെക്ഷെ ഇപ്പഴത്തെ കുട്ടികളെെ എതിർക്കാൻ ഇപ്പത്തെ കുട്ടികളമാര ബാല്യകാര്യത്താണ് പക്ഷെ എന്റെ അമ്മ അങ്ങനെയല്ല എന്റെ അമ്മമാക്കാണല്ല അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ടാവും ഞാൻ വിള കെട്ടെന്നാലേ അപ്പൊ